ഹലോ ആ കേക്കുന്നില്ലേ? ആഹ്‌ കേക്കുന്നുണ്ട്.
ആഹ്‌ കേൾക്കുണ്ട് ആഹ്‌
എന്തക്കെ അൽഹംദുലില്ലാഹ് നിങ്ങളെ ചായക്കുടി കഴിഞ്ഞോ?
ആഹ് ചായൊക്കെ കുടിച്ച്
ആഹ് എന്താ കടി
കടി പഴംപൊര്യെനിന്ന്
ആഹ അതെന്താ സ്പെഷ്യല് പഴംപൊരി എന്തേലും ഇങ്ങനെ ണ്ടാക്കോ
ഇല്യ സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ണ്ടാ ക്കലൊന്നൂല്യ എപ്പങ്കിലൊക്കെ ഉണ്ടാക്കലൊള്ളൂ ഉം ഇങ്ങൾതൊക്ക കയിഞ്ഞേ ചായുടി
ആഹ് കട്ടൻ കാപ്പി കുടിച്ച്
ഏഹ് കടിയൊന്നും ണ്ടായില്ലേ
കടി ബിസ്കറ്റ് അല്ല സ്പെഷ്യലായിട്ട് കടി പൊരിക്കടി ഒന്നും ണ്ടാക്കിട്ടില്ല.
ആഹ്
എടയ്ക്ക് ന്തേലും ണ്ടാക്കും എപ്പളും ണ്ടാക്കൂല
ആഹ് പിന്നെ വേറെന്തെക്കെ
നല്ലത് രാത്രി എന്താ കഴിക്കാന് ഫുഡ്?
രാത്രി സാധാ ചോറെന്നെ
ഏഹ് എന്താ കൂട്ടാൻ കറിയൊക്കെ?
ട്ടാനിന്ന് മീനൊന്നും കിട്ടിട്ടില്ല മുരിങ്ങൻ്റെല കറിയണിന്ന്
ആഹ് തേങ്ങ അരിച്ചത് ആഹ്
ചെരങ്ങാ ഉപ്പേരിയും ഉണ്ട്.
ആണോ ഫുള്ളിന്ന് താളിപ്പും താളിപ്പ് സ്റ്റൈലാലേ
സ്തയിലാണ് മീനൊന്നും കിട്ടാത്ത കാരണേ
ആഹ് മീന് വടിം ചലില്ല അപ്പൊ ഫുള്ളും ഒണ
ആഹ് അതെന്നെ സ്രാവ് അതന്നെ ആ പിന്നെ ങ്ങക്ക് എന്ത് സ്പെഷ്യൽ ഇന്ന് ഫുഡ്
ഇന്ന് ചിക്കൻ കറിയും പിന്നെ ഇതു ആണ് എന്താ നമ്മള കുമ്പിളങ്ങ തേങ്ങാക്കറി
ആഹ് തേങ്ങാ കറി ആഹ്
രണ്ട് കറി വാണം വീട്ടില് ഒന്ന് മൊളക് കറിം ഒന്ന് തേങ്ങാ കറിം മാണം
ഏഹ് അങ്ങനെ നിർബന്ധാ
ആഹ് വീട്ട്ല് നിർബന്ധാണ്.
എന്നും മാണലേ
ഉം തേങ്ങക്കറിയും മുളക് കറിയും ഇല്ലെങ്കിൽ ഒരു ഉഷാറാവൂല
ഒരു ഉഷാറാവില്ല അത് ണ്ടാക്കി ശീലായ പിന്നെ കൊഴപ്പല്യാ
ഉം
ഏഹ് പിന്നെ മക്കളൊക്കെല്യേ?
ഒരു മോള്ണ്ട് രണ്ട് വയസ് അട്ത്താഴ്ച്ചാവ്ണ്
ആ പിന്നെ വീട്ടിലോ ഇക്ക് രണ്ട് പെൺകുട്ടികളാണ്.
ആഹ് എന്താ പഠിക്യാണോ?
ആഹ് മൂത്താള് രണ്ടാം ക്ലാസ് പഠിക്കാണ് ഏളേ ആള് രണ്ട് വയസ്സ്
ആഹ് രണ്ട് വയസായോ?
ആഹ് രണ്ടു വയസ്സ് കെയിഞ്ഞ് രണ്ടു വയസും മൂന്ന് മാസും ആയി.
ഏഹ് എപ്പളാ പാലുക്കുടി നിർത്തിയേ?
എങ്ങനെ
മോളെ പാലക്കൂടിയൊക്കെ എപ്പളാ നിർത്തിയേ?
ആഹ് രണ്ടാമത്തെ വയസ്സിലല്ലേ നിർത്തല് രണ്ട് വയസ് ണ്ടാവുമ്പോ പക്ഷെ ഞാൻ വേഗം നിർ നിർത്തിക്ക്ണ് ട്ടാ ക്ക് പാല് ഇല്ലാത്ത കാരണം വേഗം നിർത്തി ഒന്നര വയസ്സ്‌
ഉം അപ്പൊ അപ്പൊ കുഴപ്പില്ല ഞാന് അതായത് അപ്പം ജൂലൈയിലാണ് അപ്പൊ ജൂലൈയില മോള ബർത്ത്ഡേ ഞാനൊരു ജൂണിൽ തന്നെ നിർത്തി ഭയങ്കര സങ്കട അതായത് ജൂലൈ കഴിഞ്ഞിട്ട് നിർത്തിയാൽ മതി
അല്ല ജൂലൈ കഴിഞ്ഞിട്ട് നിർത്തിയാലൊക്കെ മതിയായിരുന്നു അതിന് കൊഴപ്പൊന്നും ഇല്ല ഇന്ന് എത്ര വേം നിർത്തിന്നാല്
അതല്ല ഞാന് തീരെ തടില്ല അപ്പൊ ഒന്ന് പാല്ക്കൂടി നിർത്തിക്ക എല്ലാരും തടിക്കുന്ന് പറഞ്ഞ്
എന്നാലിപ്പ ജൂലൈ കഴിഞ്ഞാലും നമ്മുക്ക് തടിച്ചാലോ
ഉം ഞാന് കൊറെ പിന്നെ വാണം ഗതി നിത്തിയല്ല അതായത് ഞാന് വെറുതെന്ന് ജസ്റ്റ്‌ നിന്ന അങ്ങനെ ആയി ഞങ്ങ രണ്ടോൾ കൂടി അങ്ങനെ മെല്ല മെല്ല ആയി പക്ഷെ നിർത്തി പോയാ പിന്നെ
ആഹ് അയേ അയ്ശരി ആഹ് അതന്നെ ഉം ഇക്ക് മൂത്താള് പഠി ക്കാണ് അല്ലല്ല രണ്ട് വയസ്സ്‌ കയിഞ്ഞിട്ടല്ലേ ഉള്ളു മൂന്നാം വയസ്സിലല്ലേ അഗനവാടി പോവാ
അഗനവാടിന്ന് പൊടിയൊക്കെ കിട്ടലുണ്ടോ
ആഹ് അമൃതപ്പൊടി കിട്ടും
ഉം ഇനി എത്ര വയസ് വരെ അമൃതപ്പൊടി
മൂന്ന് വയസ്സ് വരെ കി ട്ടും അമൃതപ്പൊടി
എന്നിട്ട് മൂന്ന് വയസ്സ് കയിഞ്ഞ അവിടെ പോയി ചേർക്കല അല്ലേ
അവിടെ പോയി ചേർ ക്ക അവിടെ പോയി ചേർന്നാ പിന്നെ അവർക്ക്‌ അവുടുന്ന് കൊടുക്കും വേറെ കൊടുക്കും
ആഹ്
അങ്ങനെയ പിന്നെ വീട്ട് പോവലുണ്ടാ
ആഹ് വീ ട്ട് പോവാലുണ്ട് ഇപ്പ പോയിട്ടിപ്പൊ ഒരു ഒര് ഒന്നര മാസത്തോളം ആയിക്കണ് ഒന്നരാ മ ഇല്ല ഒരു മാസാവുന്നുള്ളൂ
ഉം ആരൊക്കെയുണ്ട് കല്യാണം കഴിച്ചോടുത്ത്‌
വീട്ടില് ഹസ്ബൻഡ് ഉമ്മ ഉപ്പ പിന്നെ രണ്ട് പെങ്ങന്മാരും ഉണ്ട്
ഉം ഒരു മോനേ ഉള്ളൂല്ലേ
അല്ല ഉം ഇത് മൂത്തച്ചി മൂത്തച്ഛനൊക്കെ ഉണ്ട് ഓലൊക്കെ വേറെ വീട്ടില
ആഹ് ആഹ്
ഏഹ് പിന്നെ നാത്തൂൻമാര് കല്യാണം കഴിച്ചോരെ വീട്ടില
ആഹ് അപ്പൊ ഇങ്ങള് തറവാട്ടിലാണീക്കാണോ
ആഹ് വല്ല്യ ഫാമിലിയ
ആഹ് പിന്നെ ആള് പുറത്താണോ ഹസ്ബൻഡ്
അല്ലല്ല ഇവിടെ നാട്ടിൽ തന്നെയാ
ആഹ് ആഹ് പിന്നെ വേറെന്നിട്ട് ആഹ് ഇക്ക് ഇവിടെ ഹസ്ബന്റിന്റെ വീട്ടില് കുറെ കുടുംബണ്ട് ഒമ്പത് മക്കളാണ്
ആഹ് ഇന്റെത് അതുപോലെ തന്നെ ഒമ്പതല്ല പ പതിനാല്
പതിനാലിണ്ടാ
ഏയ് നാത്തൂന്മാരും ഏഹ് പിന്നെ അത് പോലെ തന്നെ രണ്ട് മൂത്തച്ചി ഒരു ഇളേച്ചന് ഓള് ഒരു ഇളേച്ചി ആണ് മൂന്ന് മൂത്ത രണ്ട് മൂത്തച്ചി
ഏഹ് അപ്പ അൻക്ക് ആ കമ്പനിക്കൊക്കെ ആളിണ്ട് വീട്ടില്
ഓഹ്
ഏഹ് ഇക്ക് നാല് അഞ്ചു പെണ്ണും നാലാണു ആണ്
ഏഹ്
മൂന്നാള് വേറെ പോയി ആഹ് ഞാനാണ് തറവാട്ടില്
ആഹ്
എല്ലാരും വേറെ പോയി പിന്ന ഉമ്മണ്ടട്ടാ ഉപ്പല്ല ഏഹ്
വീട് നോക്ക്ണ്ടോ
വീട് ഞാൻ തറവാട്ടിലാണ്
ആഹ്
തറവാടില് പുതിയത്ണ്ട് എല്ലാര കല്യാണം കഴിഞ്ഞി എല്ലാരുംക്കെ വലിയ വലിയ ആൾക്കാര ഒറ്റക്കാരാണ് മോള കല്യാണം കഴിച്ചവരൊക്കെണ് നാത്തൂമാര്
ഉം
ഏഹ് പിന്നെ ഉമ്മാക്ക് നല്ല പ്രായുണ്ട് പ്രായായ ഉമ്മണ്
ആഹ്
ആഹ്
ഉമ്മീം നിങ്ങളും കുട്ടികളും ഹസ്ബൻഡും മാത്രായിരിക്കൂല്ലെ
അല്ല ഹസ്ബൻഡറ് പൊറത്താണ്
ഉം
ആഹ് ഞാനും ഉമ്മിമ് കുട്ടോളഞ്ഞേള്ളൂ
ഏഹ് ങ്ങളെ വീട്ടിൽ പോക്കുണ്ടോ
വീട്ടിലൊന്നും പോക്കൊന്നുല്ല ഉമ്മറ്റൊക്കല്ലേ ആ വീട്ടക്കൊന്നും അങ്ങനെ പോക്കില്ല
അപ്പൊ ഉമ്മാന്റെ മക്കളൊന്നും വരൂല
അയെന്നെ നാത്തുമാരൊക്കെ വരുമ്പോ രണ്ടീസൊക്കെ നിന്ന് പോവും പിന്നെ സ്കൂള് മദ്രസൊക്കെ അല്ലേ
ആഹ്
നാത്തൂമാരാരും അങ്ങനെ വരലില്ല എല്ലാരും ഒറ്റക്കാരാണ് പിന്നേം ചെറിയ നാത്തൂനാ വരല്
ഏഹ് ഒരൊക്കെ കല്യാണം കഴിഞ്ഞ് കൊറേ ആയോ
ഏഹ് കൊറേയായിക്കണ് ഓൽക്കൊക്കെ വലിയ മക്കളും മരക്കളൊക്കെ ആയിക്കണ് നാത്തുമാരിക്ക് അത്രക്കയ്ക്ക്ണ് ഉമ്മല്ല പ്രായണ്ട് പത്തമ്പത് വയസ്സുണ്ടാവും ഉമ്മാക്ക്
ഉം
ആഹ് പിന്നെ പ്രായായ ആൾക്കാരാവുമ്പോ ഒടുക്കും പോവുല്ലല്ലോ
ആഹ്
ഓലാതറവാട്ടിത്തന്നെല്ലേ ഉം അപ്പ അങ്ങനെക്കെയായിട്ട്ല്ലെ ഹസ്ബന്റ് ദുബായിലെ കടയിലാണ്
ആഹ് നിങ്ങൾക്ക് എന്ത നിങ്ങൾ എന്തെങ്കലും വർക്ക് ചെയ്യുണ്ടോ
വർക്കൊന്നും ചെയ്യണില്ല ഇങ്ങള് ചെയ്യണിണ്ടാ
ഇല്ല സേയ്ഡ് ബിസിനസ്സായിട്ട് ഇങ്ങനെ ഗ്രാഫ്റ്റിന്റെ വർക്ക് ചെയ്യണ്ട്
ആഹ് ആഹ് ആഹ് പിന്നെ എന്നിട്ടെവിടെ മോനെവിടെ
അവടണ്ട് അങ്ങനെ ഇപ്പ മായിരിബ് ബാങ്ക് കൊടുത്തല്ലോ അപ്പൊ ഇങ്ങനെ തായോട്ടാ പറഞ്ഞായക്കാണ്
ഏഹ് പിന്നെ ഭക്ഷണൊക്കെ നേരത്തെ കഴിക്കോ രാത്രി
ഇല്ല കഴിക്കുമ്പോ തന്നെ എന്തായാലും ഒമ്പതര പത്ത് പതിനൊന്നര ഒക്കെ ആകും നേരം വൈകി ട്ടാണ് കഴിക്കല് ചിലാപ്പ നേരത്തണ്ട് കഴിക്കൂട്ടോ
ആഹ് എല്ലാരും കൂടി വന്നൊക്കാ നേരം വയ്കൂല്ലേ
ഉം
ആഹ് ഉമ്മി ഇപ്പി ഒക്കെ ഇല്ലേ
ആഹ് ഉമ്മ ഉപ്പ ഒക്കെ ഉണ്ട് രണ്ട് ന ഒരു ഒരു നാത്തൂൻ ഡിഗ്രി സെക്കൻഡ് ഒരു നാത്തൂൻ ന് ഡിഗ്രി തേടും പഠിക്കും
ആഹ് പിന്നെ വല്യ പ്രായൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്ല്ലേ
ഉം
ആഹ്
ഉം
പിന്നെ വേറെ ന്നിട്ട് ! !
എല്ലാ മൂത്തച്ഛിമാരും എടുത്ത് എടുത്തു തന്നെ വീ
എല്ലാരും എടുത്ത്ടുത്ത് തന്നെയാണ് വീട്
ആഹ്
മൂന്നാളും എടുത്തന്നെ
എല്ലാരും വരൂ വീട്ട്ക്ക്
ആഹ് ഓര് എപ്പള്ളങ്കിലൊക്കെ വരൂ എന്നെന്നും വരൂല എ്പ്പ ള ങ്കിലൊക്കെ ആയിറ്റ് ഇങ്ങനെ വരും
ഉം പരിപാടി ഒക്കെ ഉണ്ടാവുമ്പം വെര് ആയിരിക്കുംല്ലേ
അല്ല പരിപാടി ഉണ്ടെക്കിലും ഇല്ലെങ്കിലുംമ്മാന്റെ അടുത്ത്ക്ക്‌ വരും
ആഹ്
ഇമ്മാനെ ആണ്ട് നിക്കാനൊക്കെ വിളിക്കൂ ഇമ്മ പോവൂല്ല
ഏ
ഇൻക് വയ്യ അങ്ങന ഇങ്ങനെയാ ഇവിടെതന്നെനിക്കും നമുക്കൊന്ന് പോണം വിചാരിച്ചട്ട് വയ്യാ
ഏ
ഉം അതാണ് കഥ ളം അങ്ങനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവ്ണ്ട്
ഉം
പിന്നെ വേറെ
വേറെങ്ങട്ട് എന്താ ഇങ്ങ എന്താ ഇപ്പ ഉച്ച ഉച്ചകൊക്ക തന്നെ ഉണ്ടോ ഫുഡ് ഒക്കെ
ആഹ് രാവിലെ ഒന്നായിട്ട് ഉണ്ടാക്കലാണ് വൈകീട്ട് ഉണ്ടാക്കലൊന്നുംല്ല
ഉം
! ! നിങ്ങള് വൈ പിന്നെ ഉണ്ടാകോ
ഇല്ലെങ്കില് പിന്നെ എന്തേലും ചപ്പാത്തിയോ എന്തേലും ഉണ്ടാ
ആ ആ ആഹ്
പിന്നെ ഇളച്ചള നൊന്നും അത് കഴിക്കൂല ചോറൊന്നും കൂട്ടുല്ലാ
ആഹ്
പിന്നെ ദോശ, ചപ്പാത്തിയോ അതാണ് എന്തേലും വേറെ എന്തേലും ഉള്ള പറ്റാ പത്തിരി
ആഹ് ആഹ് ഏ പിന്നെ മഴ ഉണ്ടോ ഭാഗത്ത്
ആഹ് ഇപ്പങ്ങനെ മഴ ഇങ്ങനെ ചാർ ണ് ണ്ട് ഇന്ന് പിന്നെ അങ്ങനെ അതാ
ഇ ന്ന് ഫുള്ള് മായന്നെണ്
ഏഹ്
ആഹ് പിന്ന വേറെ
ശ
വേറെപ്പന്താ
വേറെങ്ങോട്ടന്ത പറി മക്കളൊക്കെ ഇങ്ങട്ട് ആ മക്കളൊക്കെ എന്നിട്ട് എവിടെ രണ്ടാളും
മക്കള് ഒരാളതാ പഠിക്കാനവിടെ ഇരുന്ന്ക്ണ്
ഏഹ് ഒരു മോളെവിടെ
ചെറിയൾ വടെണ്ട് മറ്റേള് പഠിക്കാനിരിക്കണ്ട് അവിടെ ഓളെട് ത്ത്ണ്ട് തോന്നണ്
രണ്ടാളും എന്താ തെര് അങ്ങനെ
അള്ളാ തല്ലൊക്കെ ഇണ്ട്
ഏഹ്
ഓളെ പുസ്തകതൊക്കെ എടുക്കു അപോൾക്ക് പറ്റൂല അപോള് കാട്ടുമ് അപൊങ്ങണ്ട് കാട്ടുമ് അതന്നെ
ഉ
അഹ്
എല്ലാരും അങ്ങനെ തന്നെല്ലേ?
അല്ല ആ ഹ് അതന്നെ എല്ലാ കുട്ടികളായ അങ്ങനെ തന്നെല്ലേ
ഉം ന്നാ ശെരി
അവ്ട്ത്ത ആള് വികൃതിണ്ടാ എന്നായിക്കോട്ടെ എന്നാ പിന്നെ വിളിക്കാ ആഹ് ശരിയ